ആഹ്
കേൾക്കുന്നില്ലേ ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയാന്ന് ട്ട്
എന്താ നല്ല വർത്താനം. എന്താ അവിടുത്തെ വർത്താനം
എന്താ ഇവിടെ റാത്താണ് സുഖാണ് കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണ്
ഏഹ്
പിന്നെ ആഹ് ഒക്കെ കഴിച്ച് ഉറങ്ങാനുള്ള പരിപാടിയിലാണ് ഫുഡ് കഴിച്ചില്ലേ ചോറിന്നില്ലേ ആഹ് കെടക്കാനായില്ലേ
കിടക്കാന് ഉം ഇപ്പൊ ഫുട്ബോളൊക്കെല്ലേ പന്തളി അപ്പൊ ന്നാ എനിക്കിഷ്ട്ടള്ളേ ടീമാള് ഒക്കെയാണെങ്കി നല്ല ടീമുകളൊക്കെ ആണെങ്കി കാണും
ആഹ് അങ്ങനല്ലേ പിന്നെ എന്താണ് ഫുഡിന് ചോറിന് കൂട്ടാനൊക്കെ
ഉം ഇന്നെന്തായിരുന്നു ഇന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും
ആഹ് ചോറല്ലേ ചപ്പാത്തിയാണോ വൈകുന്നേരം ചപ്പാത്തിയാണോ
ആഹ് ഇവിടെ ഉമ്മുമ്മാക്കും ഉപ്പുപ്പാക്കും ഒക്കെ ചപ്പാത്തിയെള്ളൂ പ റ്റുക അപ്പൊ ഉമ്മയെല്ല ആഹ് അപ്പം ഉമ്മ എല്ലാർക്കും അതന്നെയണ്ട് ഇണ്ടാക്കും
എന്നും അങ്ങനെയാണോ ഉണ്ടാക്കുക
ആഹ് മിക്ക ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ് പിന്നെ അനിയനും ആഹ് ചപ്പാത്തിയുള്ളൂ കഴിക്ക പിന്നെ ഞാനും ഉമ്മി അനിയത്തിന്നെ ഉള്ളല്ലോ അപ്പൊ ഞങ്ങൾക്കും കൂടെണ്ട് ഇണ്ടാക്കും
എല്ലാവർക്കും ഉണ്ടാക്കൂലേ അമ്മ
ആഹ് പിന്നെപ്പോ തണുപ്പായോണ്ട് തണുപ്പാവുമ്പോ എന്താ ചോറൊക്കെ തണുക്കോലോ
അതെ എന്നിട്ട് പിന്നെ ഉമ്മീ അനത്തിയാളൊക്കെ കിടന്നോ
ആഹ് എല്ലാരും കെടന്നു ഞാനിങ്ങനെ എന്തെന്ന് പോർച്ചുഗലിന്റെ കളിയിണ്ട് അപ്പൊ അത് കണ്ടിട്ട് കിടക്കാ വിചാരിച്ച് ഇങ്ങനെ നിക്കാ
ആഹ് പിന്നെ ടൂറൊക്കെ പോവാറുണ്ടോ
ആഹ് പോവാറുണ്ട് ഇന്നലെ ഊട്ടി പോയി വന്നിട്ടുള്ളൂ
ഏഹ് പോയോ എങ്ങനെയുണ്ട് അവിടെ അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ ഇതൊക്കെ ഒന്ന് പറയ്
മേ എന്തോരു തണുപ്പാണ്
ഭയങ്കര തണുപ്പെയിക്കാരല്ലേ ഇപ്പോ
ആഹ് ഞമ്മള് ഇവിടെ മയയാണല്ലോ അ അപ്പൊ ഞാൻ ഞങ്ങള് വിചാരിച്ചു അവി അവിടെ തണുപ്പ്‌ ഏക്കാനൊന്നും കരുതിയിട്ടെന്നെ പോയത് പക്ഷെ ഇത്ര ഇത്ര തണുപ്പ് ഞങ്ങള് പ്രതീക്ഷിച്ചിട്ടില്ലേനി, ഭയങ്കര തണുപ്പായിരുന്നു നല്ല തണു
തണുപ്പല്ലേ ഇത്തരം തണുപ്പുള്ള സ്ഥലമാണല്ലോ അയിക്കൂടെ ഈ മഴക്കാലത്ത് വേറെ തണു പ്പായിക്കാരല്ലേ മഴയല്ലേ അവിടെ
മഴ ചെറുതായിട്ടുള്ളൂ, മഴ നമ്മളെ നാടി നാട്ടിത്തെ പോലെ നല്ല മഴയൊന്നുല്ല എന്താ ചാറുനേള്ളൂ പക്ഷെ പെരും മഴ എന്താ തണുപ്പും കാറ്റും കാറ്റൊക്കെ അടിച്ചാല് എന്താ പാറഅ
എല്ലാരു എസ് സ് നല്ലതെയ്ക്കാരല്ലേ കാറ്റും ഉം
അതേണ്ട് ഞങ്ങക്ക് കൊറേ സ്ഥലത്തൊന്നും എറങ്ങാൻ പറ്റിയില
ആഹ് മഴ ആകുമ്പോ തന്നെ ഒരു കതിയേടല്ലേ
ആഹ് അതെ പിന്നെ ഞങ്ങള് ഞങ്ങൾക്കൊന്നും വല്യ കൊഴപ്പല്ല പക്ഷെ ഉമ്മച്ചിയാൾക്കും ഉമ്മമാർ ക്കൊന്നും തീരെ പറ്റണ്ല്ല ഓൽ
യായോൽക്കും കുട്ടിയാക്കൊക്കെക്കാരം ഇതോണ്ട് ബുദ്ധിമുട്ട് ല്ലേ
ആഹ് കുട്ട്യാള് പിന്നെ സ്വെറ്ററൊക്കെ ഇട്ട് ഓല് അങ്ങനെ ആയിക്കൂടെങ്ങനെ മണ്ടി കളി ഇമ്മാര്ക്കാണ് തീരെ കയ്യാത്തെ അ ഓല് ഓല് എവിടെ നിർത്തിയാലും ഓല് വണ്ടീന്ന് അറങ്ങ്ണില്ല അപ്പൊ പിന്നെ ഞങ്ങള് ഇങ്ങനെ എല്ലാടോം കണ്ട് പോന്നു പിന്നെ ഞങ്ങള് മസനഗു ഊട്ടി വയ്യ പോയത് അപ്പോ പിന്നെ കൊറച്ച് മൃഗങ്ങളൊക്കെ കണ്ട് അങ്ങ
ആഹ് മൃഗങ്ങളെക്കെ കണ്ടക്കൂല്ലേ എന്തൊക്കെ മൃഗാ കണ്ടേ
മാന് ആന മയിലാളിണ്ടേനി കൊറേ
ആഹ് ആണും പെണ്ണൊക്കെ ണ്ടോ
ഉം
പീലിവിടർത്തിയോ
ആ ഊട്ടി ഊട്ടിലങ്ങ ഏ ആഹ് ആനനെ കണ്ട് ഉം
ആഹ് ന്നിട്ട് എല്ലാരും ഫാമിലി ആയിട്ടാണോ പോയിനത്
ആഹ് അതെ ഇന്റെ അമ്മോന് എന്താ ലീവിന് വന്ന തേനി ഗൾഫിന്ന് രണ്ടു മാസത്തെ ഏഹ് രണ്ടാഴ്ചത്തെ
ബസ്സിനാണോ ബസ്സിലാണോ പോയത് ഏഹ് അപ്പൊ കാറിലരിലം കൊണ്ടോ
ആഹ് ന്റെ ഉമ്മാന്റെ ഫാമിലി ചെറ്താ ചെറിയ ഫാമിലി ന്റെ ഉമ്മാന്റെ ഫാമിലി
ആഹ്
നാല് മക്കള അയില് രണ്ടാളൊള്ളൂ കല്യാണം കയിച്ചിട്ട് ഏ മൂന്നാള് കല്ല്യാണം കയിച്ച്ണ് അയില് രണ്ടാൾക്കാരിക്കെന്നൊള്ളു കുട്ട്യാളൊക്കെ ബാക്കി രണ്ടാൾക്കാർക്ക് കുട്ട്യാളില്ല
ആഹ് അപ്പതോണ്ട് ഉം
അപ്പൊ വല്യ കൊറേ ആൾക്കാരൊന്നും ഇല്ല പിന്നെ ഞങ്ങള് ഇന്നോവയില പോയെ ഇന്നോവേലില്ലേ കൊള്ളണ്ളെ അൾക്കാരെന്നൊള്ളു ഇണ്ടായിനെ
തന്നെ ആഹ്
ഉം
പിന്നെന്തൊക്കെയാ ന്നട്ട് വേറെ വിശേഷങ്ങളൊക്കെ ഫുഡൊക്കെ എന്തെ അവിട്ന്ന് കഴിക്കേനോ അതോ കൊണ്ടു പോയോ
ഞങ്ങള് ആഹ് വൈന്നേരം രാവിലിം എന്താ പൊറത്ത്ന്ന് കഴിച്ചു പിന്നെ ഉച്ചക്കക്ക് ഇവിടുന്ന് എന്താ ഇണ്ടാക്കി കൊണ്ടേയി
എന്താ കൊണ്ടോയത്
ബിരിയാണി ഇ ഇണ്ടാക്കി കൃയാണ്ട്
വീ വീട്ടിലിണ്ടാക്കിയത് വീട്ടിലിണ്ടാക്കിയതോ അതോ വാങ്ങിയ ആഹ്
അടുത്തിത്തെ താത്ത ഇണ്ടാക്കണ്ട് കാറ്ററിങ്ങി ന്റെ പണിണ്ട് അപ്പ താത്താനെ ആഹ്
ആഹ്
ഇങ്ങളെവിട്ക്കേം പോയോ
ഞങ്ങളിപ്പോ കൊറച്ചായിട്ട് എവടക്കും പോയിട്ടില്ല ഇനി പോവണം മക്കളൊക്കെ അങ്ങനെ പറയണണ്ട്
ആഹ് അയ്ശേരി എന്താ കുട്ടികളൊക്കെ എത്രാം ക്ലാസ്സില
വല്യോള് പ്ലസ് വണ്ക്ക്‌ ഇപ്പോ അഡ്മിഷൻ എടുത്ത് നന്നലെ ഇന്ന് പോകലോടുത്തിക്ക്‌ണു മറ്റൊള് അഞ്ചില് ചെറുത് മൂ നാല് വയസ് ഇയ്യ് എത്രെല ഡിഗ്രിയൊ ആഹ് ആഹ് ഇജ് എത്ര ഡിഗ്രിയോ
ആഹ് ഞാൻ ഡിഗ്രി എന്താ സി എം എ
ആഹ്
പ്ലസ്ടു കഴിഞ്ഞ സി എം എ മോള് പ്ലസ് വൺക്ക് ഏതട്ത്തെ കോഴ്സ്
കോമേഴ്‌സ് കോമേഴ്‌സാണ്. ഉം ഇയ്യേതനും കോമേഴ്‌സ് ആണോ സി എം എ പറഞ്ഞപ്പൊ ആഹ് അതെങ്ങനെയാണ് പിന്നെ പഠിക്കാനൊക്കെ
സി എം എ എന്താ രണ്ടര വർഷത്തെ കോഴ്സാണ് ഞാനിപ്പോ ബി കോം കൂടി ബികോം ഡിഗ്രിയുംകൂടെ അയ്ന്റെ കൂടെ ഇട്ക്ക്ണ് ണ്ട്
പ്ലസ് ടു കഴിഞ്ഞിട്ടാണോ ഇട്ത്ക്ണത് സി എം എ
ആഹ് അതെ പ്ലസ് ടു കഴിഞ്ഞിട്ട ഇട്ത്തക്കണേ അപ്പൊ ബി കോം ഉം കൂടെ എന്താ സി എം എയും കൂടെ ആവുമ്പോ മൂന്ന് വർഷം
മൂന്ന് വർഷം കൊണ്ട് കയ്യുല്ലേ ഡിഗ്രീന്റെ അത്രല്ല
ഉം ഉം ഡിഗ്രീന്റെ അത്ര അല്ല പക്ഷെ പക്ഷെ അതിനെക്കാട്ടിലും പഠിക്കാനും വാല്യൂ ഉണ്ടാകും അങ്ങനെ നൂറ് നൂറ് പേഴ്സ്- സെന്റേജ് ആൾക്കാര് എഴുത്ണണ്ട്ന്ന്ണ്ടെങ്കി അതില് മുപ്പത് പെർസെന്റേജ് ആൾക്കാര് മാത്രൊള്ളൂ പാസാവൊണൊള്ളൂ ബാക്കി
ഏ അങ്ങനൊക്കെ ഇണ്ടോ ഭയങ്കര ടഫാ
നല്ല ടഫാണ്
ആഹ് ഇയ്യ് എത്രാമത്തെ വർഷ
ഞാനി ഇപ്പൊ തൊടങ്ങിന് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളു ഇൻക്ക് പതിനഞ്ചാംതി ക്ലാസ് തൊടങ്ങും.
ഏ സ്റ്റാർട്ടിങ് ആണ്ല്ലേ തൊടങ്ങാണ് ആഹ്
ആഹ് അതെ
എങ്ങനെ മാർക്കൊക്കെ ഇണ്ടായിനോ പ്ലസ് ടു
ആ ഇനിക്ക് അഞ്ച് എ പ്ലസും ഒര് എയും
മ് ആഹ് കൊഴപ്പല്ലല്ലോ പത്തനോഫ് പത്തിലും ഫുൾ എ പ്ലസ്സുണ്ടോ
ഏ പത്തിൽ ഇൻക്ക് മാർക്ക് കൊറവാണ് എട്ട് എ പ്ലസ് ഒള്ളു
ആഹ് പ്ലസ്ടു ന് ഉഷാറാണ് കൊഴപ്പൊ കൂടുതല്ണ്ടല്ലോ ല്ലേ
ഉം പത്തിനെ സംബന്ധിച്ച് എല്ലാര്ക്കും പ്ലസ് ടു ഏക്കാരും കെതേട്ണ്ടാവ. ആഹ് പത്ത് എല്ലാരും സുഗായിട്ട് ഫുൾ എ പ്ലസ് വാങ്ങും. പക്ഷെ ഇനിക്ക് നേരെ ഇനിക്ക് എന്താ ആഹ് സമയത്ത് തീരെ വെയ്യേനു
ഏ എന്താ അസുഖം ഇണ്ടായത്
ഇനിക്ക് പെട്ടെന്ന് എന്താ ഊരവേദനൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ മെയിൻ എക്സാം ഒക്കെ ആയപ്പോത്തിന് ഉമ്മാന്റെ ഉപ്പ മരിച്ചും ചെയ്തു.
ആ
ഫുള്ള് അവിടെ ഇവിടെക്കെ ആയിട്ട്
ആ അപ്പ സിറ്റുവേഷൻലേക്കാരല്ലേ.
ഉം എക്സാമൊക്കെ ആകെ കൊളായി
ആ ന്നട്ട് പിന്നെ ഇമ്മീറ്റൊക്കെ കടന്നില്ലേ ഇമ്മേം അനെത്തി അനിയെത്തി അനിയന്
എല്ലാരും കടന്നു ഇഞ്ഞിഞാൻ തന്നെ ഉള്ളു ഞാൻ കളിയൊക്കെ കഴിഞ്ഞ് ഹിഹി
ആഹ ഫോണിലോ കാണാ അതോ ടിവിലോ? ഫോണിലാണോ ടിവിയിലാണോ അ
ടിവിലീയ്
ആരുല്ലേ തെണക്ക് കാണാന് ഒറ്റക്കണോ? അന
ഞാതന്നെ മതിയല്ലോ ഇന്റെ റൂമ് തന്നെ ടി വി.
ആ അങ്ങനെയെണില്ലേ?
ഉം. എന്താ അവടെ എല്ലാരും കടന്നോ?
ആഹ ഇവടെ കടന്ന്. സ്കൂള്ണ്ടയ് രാവിലെ മദ്രാസ്ണ്ട്, സ്കൂളുണ്ട്, മദ്രാസക്കും പോണണ്ട്. രണ്ടാളും പ്ലസ് വണ്ണ്ക്ക്.
ഏ വല്യ മോളും മദ്രസ് പോണ്ടാവുംല്ലേ?
ആ പോൺണ്ട്.
ഐ
ഓളഏതായാലും പോണ് ഇണ്ട് ഇനിയിപ്പോ എന്തൊക്കെയാവേ ഇതുവരെൊക്ക ക്ലാസ് ഒന്നുലേന്ന ല്ലോ. ഇപളല്ലേ ക്ലാസ് ഒടങ്ങിയത് അപ്പ എല്ലാരും പോയപ്പോളും പറഞ്ഞയച്ചു ഉം.
എട്ട് മണിയക്കെ ആകുമ്പോത്തിന്ന് സ്കൂൾക്ക് പോണ്ടേ അ
ആ എട്ടേ മുക്കാലിന് ക്ലാസ് ടങ്ങുന്നറിഞ്ഞു.
ആ അപ്പൊ അയിന്റെ മുമ്പ് എപ്പഴ സമയം മദറസ്
മദ്രാസ ഏഴകഏഴരക്കെ ആകുമ്പോത്തിന് ഏഴേ ഇരുമ്പതാ വുമ്പത്തിന വീടും.
ഏ ആഹ!
ആറരക്ക് തുൊടങ്ങി ഉം കൊറചേരള്ളു.
ഏ ഏ്
ന്നാലും മാറ്റിരുങ്ങി പോവണ്ടേ? നമ്മള് വല്ല ഒരു കൊടുക്കുന്നാലും. ന്നയിക്കോട്ടെ ഞാൻ വിളിക്ക ന്നാ ശരി.